ഹലോ ആ വിളിക്കട്ടെ ഞാൻ
എത്രാ അല്ലേന്ന
എന്താവിടുത്ത വർത്താനം
എന്താ കൊഴപ്പൊന്നുമില്ല ഇല്ല അണയിച്ചിട്ടില്ലനക്ക അ ഞായറഴ്ച ആയോണ്ടേ
ആ ആഹ എഴക്ക് വെക്കാറല്ലേ ഒൽക്ക് പിന്നെ മദ്രാസ് സ്കൂളൊക്കെ ഒരുമിച്ചാണല്ലോ ല്ലേ
ആണേ ചെല ദിവസം ഞായറാഴ്ച അയാൽ പെട്ടെന്ന് നീചൂട്ടോ സ്കൂള സ്കൂളില വ്യവസ്ഥ ആഹ് സ്കൂളിൽ വ്യവസ്ഥ നമ്മള് ൻ എത്ര ഉന്തി ഉന്തി എണീപ്പിച്ചാലും എണീ ക്കുല സ്കൂള് ഇല്ലേ ഇല്ലാത്ത ദിവസം പെട്ടെന്ന് എണീച്ചു പോരും ചെയ്യും വിളി ഓരെ വിളിക്കേണ്ട ആവശ്യല്ല
ആഹ് ആഹ് എത്തോ ഒരു കൾ സ്കൂൾ ആ ദിവസല്ലേ പറ്റു കളിക്കാനൊക്കെ പോവോ
ആഹ് ആഹ് ഒരാള് പോകും വല് റിഫു പോകും മറ്റവന് പിന്നെ ഇവിടെ മറ്റളൊപ്പം മുത്തച്ഛന്റെ മകളൊപ്പം കളിക്കും
എത്തോക്ക് പനിയാണ് ർത്ത് മാറിയോ
പനി മാറിക്കില്ല
ഉം ഉം
പനി വയറൽ പനിയാണ് മറ്റേ
യോ
ഉം മറിട്ടില്ല
ആഹ് പേടിയാലേ ജലദോഷക്കെ ഇണ്ടോ
ജലദോഷം പിടിച്ചിട്ടില്ല
ഇവിടെല്ലാർക്കും ജലദോഷം പനിയ റ്റത് വയറൽ പനി ഒന്നും അല്ലായ്ക്കും
പനി ഇന്നല്ലെ ടെസ്റ്റ് ചെയ്തിനു അയ്ല് ഡെങ്കിണ്
ആഹ് ത് കൗണ്ട് കൊറവില്ലതോ കൗണ്ട് കൂടുതലല്ലോ അങ്ങനെന്തോ ആണല്ലോ ല്ലേ കൊറവില്ലതാണ് ക ന്നാള് ഇന്നലെ ഇപ്പാക്ക് തലമിന്നലൊക്കെ ഉണ്ടായിനല്ലോ
ഓ അല്ല വൾക്ക് മറ്റേ പനിയാണ് എന്താ ഡെങ്കിപ്പനിയ
ആഹ് അതാണ് തല മിന്നലിണ്ടായപ്പോ നമ്മള് ഈ പാലിയേറ്റീവിന്റൊൽക്ക് വിളിച്ചിനി പ്രഷറ കൂടുതല് ഉണ്ടോറിയാൻ വേണ്ടീട്ട് അപ്പോലും പറഞ്ഞു ഇപ്പൊ കൗണ്ട്ന്റെ കൗണ്ട് പ്രശ്നല്ല പനിയിണ്ട് ങ്ങള് ഒന്ന് കൊണ്ടുപോവാ നല്ലത് കാരണ അപ്പതേക്കെയാരെ ഡങ്കിയെക്കാരെ
ആഹ്
ഡെങ്കി ങ് കൗണ്ട് കൊറവില്ലതാണോ ത തോന്ന്ണ്ട്
ആണേ കൊണ്ട് കൊറവ് അഡ്മിറ്റിന് പറഞ്ഞ്ണ് അപ്പം അഡ്മിറ്റ് ഉണ്ടൊന്ന് ചെറിയ കുട്ടയൾണ്ടെന്ന് പറഞ്ഞാണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ആയോണ്ടേ ഹോസ്പിറ്റലൊക്കെ ആഹ് അപ്പേ ചെറിയ കുട്ടികൾ ഇണ്ടന്ന് പറഞ്ഞോ നിന്നതാണ് ഇന്ന് ഇന്നിപ്പോ ഈ പോവുമ്പം നോക്കണം കൗണ്ട് അതവ കൊറയാണെങ്കില് അഡ്മിറ്റിന്ന് ചെയ്യേണ്ടേ പിന്നെ നമ്മള് കുട്ടികളുണ്ടെന്ന് പറഞ്ഞിക്കാൻ പറ്റൂല്ലല്ലോ നിങ്ങക്ക് പണി സ്കൂണ്ട് കുറഞ്ഞ് തേക്കാ മ്മ് ഡെങ്കി പറഞ്ഞാല് ഏത് പനിയായാലും മൂത്താല് കുടിച്ച പിന്നാ ഒരാള് കൊതുക് കടിച്ചാണ്ട് ഓള് ഒരാൾ കൊതുകിന്നലെ ഈ
കൊതുക് കടിച്ചാണ്ട് പിന്നെ അത് മറ്റാളെ കടിച്ചാതെ ഓൽക്കുണ്ടാവേ
അതാണ് അത് പിന്നെ ർഞ്ഞാല് ഒന്ന് ഒന്നിച്ച് കുട്ടികള ഒക്കപാടെ ഒന്നിച്ചല്ലേ ഞങ്ങള് വേറെ വേറെ കടത്താനുള്ളൊരു ഇതുല്ലല്ലോ സ്ഥലൂല്ലല്ലോ സ്വന്ത പെരക്കെ ആവുമ്പം പിനി ഞമ്മക്ക് ഒരു റൂമിൽങ്ങനെ കെട എന്നാലും കൊതുകല്ലേ കൊതുകിപ്പ ഞമ്മളല്ലേ പോവാത്തുണ്ടള്ളൂ കൊതുക്കെല്ലോട്ത്ത്ക്കും പോവൂല്ലേ
അതന്നെ ആഹ് ആഹ് എങ്ങനെയായിലും അഡ്മിറ്റ് റ്റാക്കെയിനി നല്ലേ കുട്ടികളെപ്പൊ വല്യ കുട്ടിക്കാളയില്ലേ ഓളെ ഓളെമ്മാൻ്റെട്ത്ത്ക്കോ ഇപ്പൊ വല്യല് എത്ര അഡ് റ്റാക്കിയാൽ ഇനിയിപ്പോ അങ്ങനെ ഒരാൾ വന്നിങ്ങ് നിക്കേണ്ടിയ ആവശ്യല്ലല്ലോ
ആഹ് അശരി
കുട്ടികളിപ്പ അങ്ങോട്ടയിങ്ങോട്ടൊക്കെ ആക്കിയാ മതി
അല്ല കുട്ടികളിവിടെന്നിന്നാലും പ്രശ്നൊന്നുയില്ലല്ലോ അവര് വല്യ കുട്ടികളായില്ലേ ഇല്ലല്ലോ ചെറുത് വൈഫിന്റെ ഇപ്പങ്ങനത്തെ പ്രശ്നൊന്നുയില്ല ഓള് എന്താ ഇപ്പം പനി പനിയായാല്
കൊണ്ടിരുള്ളൂ
ആ അല്ലേ ഇവൻ പനിച്ചാലും ഇവള് ഇണ്ണിച്ചിട്ടല്ലേയുള്ളൂ കാരണം നല്ല ക്ഷീണല്ല ഇപ്പ ഭയങ്കര ഭയങ്കര ശർദ്ദിയാണ് ഇപ്പയിരുന്ന് ശർദി ശർദ്ദിച്ച് പോണില്ല ഭയങ്കര ഓക്കാനം ആ ഭയങ്കര എന്തൊരു സ്മെല്ല് മറ്റേ സ്മെല്ല് പറ്റൂല്ല നോക്കാം മ്മ് ഞങ്ങളത വിചാരിച്ച പിന്നെ ദായിപ്പൊ ഡോക്ടർ പറഞ്ഞതിന്റെ അസുഖം അങ്ങനെത്തന്നെയാണ് ഭയങ്കര ഓക്കാനാണെന്ന് അതേ മധുരിങ്ങാട്ട്
ഇപ്പോനുണ്ടയില്ല സമയുയില്ലെ
ആ നല്ല സമയവും പിന്നെ അവള് പലതിതാണ്
ആപ്പാട് ബുദ്ധിമുട്ടുള്ള സമയം അപ്പിന്നി കൂടിരിക്കല് ഇനി ആ സമയത്തു ഇപ്പൊ മാറാതെ കുടിരിക്കാാന് പോകാ ഒക്കെ ക്ഷീണല്ല ക്ഷീണ ഉണ്ടായതുക കൊണ്ടേ ക്കാനും കെതിയേടാണല്ലോ
എന്താ കാട്ടണേ അറിയില്ല പിന്നെ ഓൾക്കാ തിങ്കളാഴ്ച നാളെ ലേണിംഗ്യിണ്ട് മറ്റേ എക്സാമ് ഇവള് ഇത് പഠിച്ചിണ്ടല്ലോ വണ്ടി
ആ
എയോ
മലപ്പുറത്ത് വെച്ചാലുണ്ടാവുവ ഡോക്ടർ പോവണ്ടന്നൊക്കെ പറഞ്ഞാണ് നമ്മള് പൈസ എടുത്ത് കണ്ട് കൂടിയതല്ലേ
ആഹ ആഹ
എന്ത് ചെയ്യണറിയില്ല നമ്മൾ ഇത്രയും ലോങ് യാത്രക്ക്കുമ്പോ നല്ല റിസ്ക്കാ
അല്ലേ അങ്ങനെ നമ്മളിപ്പോ സാരക്കേണ്ട കാര്യൊന്നല്ല അതെ
ഉം ഉം ആ ആഹ സ്കൂട്ടി ആഹ ടൂ വീലർ ഉ
ആഹ ആ
അതെ മക്കള് ചെറിയ കുട്ടിയ ഓലടുത്തു തന്നെ കടക്കണുന്നത് മറ്റുള്ളളുണ്ടോളും ഇവിടെ ഹാളില് രണ്ട് കത്തിൽുണ്ടല്ലോ നിങ്ങളെ ഹാളിൽ പപ്പൻ്റെ പാപ്പ പുത്ത കൊടുത്ത്
ഈ കൊതുകിന്റെ പ്രശ്നം അങ്ങനെണ്ടാവണല്ലോ പക്ഷെ കൊതുക് ഉ
തൊട്ടൽ കുടിച്ചാലോ ശ്വസിചാലും പകരൂല ഇത് ഏത്ത് കടക്കുമ്പോഴും പേടിയ കൊതുക് അങ്ങനെയണ്ട് എന്താാത കെട്ട ർക്ക അത്ര കരുതാ പറ്റുള്ളത് അപ്പൊ
ആ ചെിലപ്പോ അതൊന്നുംഏൽക്കുള്ള മാറിപ്പോകും
ആഹ ആ ഡോക് നെ ഇത്ങ്ങനെ അങ്ങനെ പകര പ്രശ്നൊന്നുമില്ല പക്ഷെ കൊതുക്ി കളിക്കണം ശ്രദ്ധിക്കാനലെ
കൊതുക്ില്ല കൊതുക് വരാതക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താ മതി
ആഹ പോത എന്താ മറ്റേ കൊതുക് തിരി പെട്ടെന്ന് പോണ കൊത
ആഹ എന്താ പേടിയണേ
ഇങ്ങനെ അല്ലാതെ കൊടുവില്ല
ആഹ ആഹ പിന്നെ നമ്മളൊക്കെന്നാ രാത്രി ഫാനൊക്കെ എത്ര തണുപ്പാ നും ഫാനിടും
ഫ മാണാ ടി ഫാന്റെ സൗണ്ട് കേക്കാഞ്ഞാ ഉറക്കം വരൂല എത്ര തണു ത്തി ട്ടും കാര്യല്ല
ആഹ് അത് പിന്നെ നമുക്ക് കൊതുക് വല്ലാണ്ട് രാത്രി കടിച്ച് ഫാൻ ഓഫ് ആക്കിയാ വരൂട്ടോ
ആഹ കൊ തുവരി ഫാൻ ഓഫാക്കിയ പ് നല്ലോണം കൊതുക്കരും ഫാനിടല്ല അത്ര മഴ പൈ താലേ നമ്മൾ ഫാനിട്ടല്ലേ കെ ടുകുള്ളൂ അമ്മക്ക ലെയ് ചില്ല
ഇല്ല അമ്മ ചെറുത് നീച്ച് ഓന്ന് പാലടുത്തടെ കട കടക്കണ്ട്മ റ്റൊ ണണ്ണിക്കണ് ഓ പിന്നെ നേ ഒച്ചപാട് അവിന്ന് അത്ര നേരം പത്ത് മണിയൊക്കെ ആകുമ്പോളാണ് നമ്മലെണീച്ചല് ഇപ്പ ഇവിടുന്ന് നേ അതുകൊണ്ട് നേരത്തെണി ക്കുന്നോണ്ട് പകലൊന്ന് ഉറങ്ങും അല്ലെങ്കിൽ ഉറങ്ങ ങ്ങൂ ലി അവിടുന്ന് ഏഹ
ഈ്ർ
ഓളെ നീച്ചിട്ടില്ല ഓളൊന്നും നീച്ചൊന്നുമില്ല മദ്രസൊ ക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് വിളിച്ച് വിളി
അപ്പോളി ന്നി ഇപ്പം മദ്രസെ കുറെപോ
ആ ഞാൻ കുറേ ദിവസം പോയ്മ്മാക്ക് വയ്യാഞ്ഞിട്ട്
ഏ ഇപ്പൊ സുഖണ്ടമാക്ക്
മ്മാ ക്ക് ഭേദൊന്നും ഇല്ലാ ന്നാ പറഞ്ഞേ നീർ ക്കെട്ടിന്റെ വേദന ഇടക്കിടക്ക ഇണ്ടാവണല്ലേ ഡോക്ടൊട്ടെ കാട്ടിക്ക് ണ് മാറിട്ടില്ല
മം
പിന്നെ ഞങ്ങള്കരണ്ടടുപ്പ് ഒക്കെ വാങ്ങീന് അപ്പ പിന്നെ അങ്ങനെയൊക്കെയങ്ങ് കഴിയ ചോറൊക്കെ ഇനി ഇപ്പ രാവിലെയാ ണല്ലോ നമുക്ക്റി രാവിലെ നേരത്തെ സ്കൂക്ക് പോകുമ്പോക്ക് കഞ്ഞി കൊടുത്ത് പറഞ്ഞേക്കലാ പാവല്ലേ നല്ല ഇതാണ് അപ്പ ഇനി കരണ്ട ടുപ്പുള്ളഇ മ്മ ചോറൊക്കേ ണ്ടിവരും
ആഹ ആഹ
ഇപ്പന്ന ചില ദിവസം രാവിലെ ഉറങ്ങെ ന്നല്ല ചെ ല അങ്ങനെക്കെയാണ് ഇന്നിപ്പോ കടന്നക്കണ്
ആ കടക്കാ ഗതിയേ ടാണ് രണ്ടോളും മ്പേടാവുമ്പളേ
ചിസ്സ ആയിട്ട് കൊറചേരൊക്കെ ഒന്ന് കളിച്ചെടുക്കണ്ടണ്ട് അല്ലെങ്കി കിക്കന്നല്ലേനു അപ്പ ഉമ്മ പറയും പോകാനായെന്ന് കരുതിയപ്പോളായിരിക്കും കെ ടക്കണതിണ്ട് അല്ലെങ്കിൽ കെ അല്ലെങ്കി തട്ടിപ്പിടിഞ്ഞ റൾസിന ഇപ്പ കുറച്ചന്ന് പാല് കൊടുത്ത് കടത്തിയാല് അങ്ങനെ കളിച്ച് കുറച്ച് കുറച്ചേരക്ക ഒന്ന് കിടക്കും കുറേനേര ല്ല എന്നാലും കുറ ച്ചേരം കിന്നാലല്ല നമ്മള പണി കുറച്ചൊ ഒന്ന് നീങ്ങേ
ആ
അല്ല പിന്നെ ഉറങ്ങാൻ കത്തിൽക്കണം മറങ്ങോളം നമ്മൾ കാത്ത്ൽക്കാൻ പറ്റോ നമുക്ക് രാവിലെ നമ്മെ പെരേത്തെ പണി കഴിയാഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ
നതാണേ നാ യിരണ നേരം വൈകിയ പിന്നെ അന്നത്തെ ദിവസം മുഴുവവും നേരവയ്കി
ആ ഹ് ആഹ്
പിന്നെ പിന്നെ സ്കൂളില്ലാത്ത ദിവസം പിന്നെ മറ്റോള് നോക്കുവല്ലേ ല്ലേ
ആഹ് ആഹ ഓള് പിന്നെ നോക്കാനൊന്നില്ല പിന്നെ ടീവി യോ ഇവന് ന് ടി വി വെച്ചൊടുത്താ തി ഓൻ കുറച്ചെ കാണു പിന്നെ ഞങ്ങൾ പുറത്തെ ക്ക് ഇറക്കൂലല്ലോ
ആഹ് ആ ആ
പൊറ റത്ത് ക്കെ റക്കാത്തോ ണ്ട് അകത്തന്നെ ഇങ്ങനെ ഉരുണ്ട് രുണ്ട് ഇങ്ങനെന ടക്കലല്ലേ
ഫോണിന്റെ അത്രൊക്ക് ക്കെ പ്രശ്നം തോന്നൂലല്ലോ
ആ ഇല്ല ടി വി കൊഴപ്പൊന്നി ല്ല പക്ഷെ ഫോണ് കണ്ട ഓന് മേണം ഫോൺ ആരെങ്കി ഫോൺട്ത്ത ഫോൺന്റെ ബാക്കികൊക്കും കവറ് ഇന്റേതാണോന്ന്, ഇന്റേതാണെങ്കിൽ ഓൻ ന്നോൽച്ചും.
ഏ പ്പ ഏല്ലാ കുട്ടീളും അങ്ങനെന്നെല്ലേ ഫോണ് ഫോണ് പോണന്നെയല്ലേ അല്ലാതെ കളിയാളൊന്നും ഇല്ലല്ലോ.
ഉം അല്ലാത്തില്ലേ ആ ഫോണ് ഫോണ് മറ്റൊൾക്കും മാണം ഒന്ന് ഫോണ് ഇവട്ക്കാനായക്കാതൊണ്ട് വല്ലാണ്ട് ട്ക്കലില്ല അല്ലെങ്കി എപ്പളും ഓന് ഫോൺ എടുക്കല്
ഞമ്മക്ക് ടി. വി ഒക്കെന് നല്ലത് കാരണം മക്കക്ക് എന്താലും ഫോം മാണം ടി. വി കണ്ണിന് പ്രശ്നം തോന്നൂലല്ലോ സ്ക്രീന് വൽതാക്കി കാണ്ല്ലേ.
ആഹ്‌ ആ ആ തീ ഡിഷ് വെച്ചിട്ടില്ല അത് ഹമ് സ്മാർട്ട് ടി. വി അല്ലേ ഫോണായിട്ട് കണക്ട് ചെയ് അല്ലേ. അപ്പം ഞമ്മള് ഫോണ്ത്തതൊക്കെ അയില് കിട്ടും ചെയ്യും.
ഫോണക്കില് രിയാകുമ്പോ പ്രശ്നൊന്നുല്ല.
പിന്നെ പെൺഡ്രൈവ്ക്ക് കൊറച്ചൊക്കെ കയറ്റി വെക്കും അപ്പൊ അങ്ങനേ ക്കാവും മ്പോ ഓന് ഇട്ടെടുക്കാനക്കെ മതി എല്ലാപ്പ ആരപ്പ ടി. വി കാൻണ് ഓളൊന്നു വല്ലാണ്ട് കാണൂല ഓക്ക് അങ്ങൻത്തൊന്നും പറ്റൂലല്ലൊ ഓന് ട്ടൊടുക്ക്ന പറ്റൂലല്ലോ ഓക്ക് സിനിമയ്ക്കല്ലേ പറ്റൂ
പിന്നെ എത്ര ടി വിന്റായ്റ്റും കാര്യഇല്ല
ഉം അയിനി ഒരാ ക്കു പറ്റ്ണത് ഒരാക്കറ്റൂല അപ്പൊ പിന്നെ അങ്ങനെ ആവുംമ്പോ ടി. വി ആഹ്‌ അതാണ്.
പോണായാലും അങ്ങനെ രണ്ടാള കയ്യിലും വാണല്ലൊ.
പാരണ്ണതാണ്
എത്ര കണ്ടോ ഒന്നിച്ചിഇരുന്നു കാണും ന്നാലും വാണം വേറെ വേറെ അപ്പ് സപ്പായിട്ട് കയ്യിൽ മുടിച്ചു കിട്ടിയ എല്ലോട്ത്തൊരു പ്രശനം അങ്ങൻ തന്നെയേണ്. സ്കൂള് ഇല്ല എന്നാ പോണ പറയണ്ടോ അല്ലേ സ്ക്കൂള് ഇല്ലാന്ന്ണ്ടെങ്കി ഫോണ്
ആഹ്‌ അതന്നെ.
പൊറത്തു പോയി കളിക്കൊന്നുല്ല
ആഹ്‌, പിന്നെ എന്തൊക്കെയന്ന്? ആഹ്‌ ശരി ഓക്കെന്ന.